ആഹ് ട.
ആഹ് കേൾക്ക്ന്നത് എന്താണ് വർത്താനൊക്കെ?
എടയ്ക്കെടയ്ക്ക് വിട്ടുപോവുന്നല്ലോ റേഞ്ച് പ്രശ്നം ഉണ്ടാ?
ആഹ് ചെറുതായിട്ട് ഇപ്പം കേക്കുന്നുണ്ടോ.
ആഹ് ഇപ്പ കേക്കുന്നുണ്ട്. എടക്കിങ്ങനെ സംസാരത്തിൽ ഡിലേ വന്നാ സുഖം. എന്താണ്ട് അവിടെന്താണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ച. ആടാ ഫുഡൊക്കെ കഴിച്ച് കഴിച്ചോ?
ഇല്ല കഴിച്ചിട്ട്ല്ല കൊർച്ച് ഒമ്പണ്യൊക്കയിട്ടാണ് കഴിക്ക്യല്.
ഏഹ് നിങ്ങളെല്ലാരും ലേറ്റായിട്ട് കഴിക്ക്യുന്നവരാ?
ആഹ്. ങ്ങളെപ്പളാ കഴിച്ച പ്പ കഴിച്ചിട്ടള്ളൂ കൊറെനേരായൊ. ഓ ഓ ഇവിടെ ഒമ്പത് മണി പത്ത് മണ്യാവും കഴിക്ക്യാന്.
അയ് ശരി ആ ഇവിടെ ഞാനും മക്കളും മാത്രേ ഉള്ളൂ നേരത്തെേ കഴിക്കുന്നത് ഹസ് - വന്റ് ഇപ്പന്നാണെങ്കി പൊർത്ത്ന്നൊക്കേയിരിക്കും കഴിക്ക്യുന്നത് പിന്നതോ വീട്ടീന്ന് കഴി ക്ക്യാനാണെങ്കില് രാത്രി പതിനൊന്ന് മണിക്ക്യൊക്ക ശേഷവായിരിക്ക്യു അവിടെയും കഴിക്ക്യുന്നത്.
ഓ ഓ അങ്ങൻ.
ആഹ് ആഹ് ഞങ്ങള് വഷെ നേര്ത്തെ. മഴയൊന്നുല്ല മഴയൊക്കെ ആ വഴി പോയി.
ഉം ഉം എല്ലോട്ത്തു അങ്ങനെന്നെ വെയിലാ നല്ല കൊർച്ച്.
നല്ല വെ പിന്നേ മഴ പെയ്ത് നിന്നാ മഴ.
ഉം.
പക്ഷെ വെയില് ഒന്ന് മഴ തോന്നു നിന്നാ ഭയങ്കരമായ ചൂടും. വടെ അത് തന്ന രണ്ട് മൂന്ന് ദിവസത്തെ നല്ല ചൂടും. ഏഹ് ഏഹ്.
പ്രാവശ്യം മഴ കൊറവാന്തോന്നുന്നുണ്ട്.
ആഹ് അതാ സാധാര്ണ ജൂൺലൊക്കെ നല്ല തകർ ക്കണ്ട്യാണ് പിന്നെ ഉണ്ടായിര്ന്നു ആദ്യം കൊറേ ദിവസം നല്ല രീതിയിൽ ഉണ്ടായിര്ന്നു. സ്കൂളി പോണതെ ഇവ്ടെക്കേ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു
അതെ അതെ
ഉം പിന്നെ രാതിത്തേക്ക് എന്തുവാ ഫുഡ് കാപ്പിയാ ചോറാ
നല്ല ചോറ് തന്നെ കഴിക്കല്
ചോറ് തന്നെ അല്ല ചോറ് തന്നെ
എല്ലേ ഇവിടെ രാവിലെ ഉണ്ടാക്കുന്ന ആ ചോറ് തന്നെയാ കഴിക്കല്
ആഹ് ഇവിടെയും അങ്ങനെ തന്നാ ഇവിടെ പിന്നെ ഇക്കായ് പിന്നെ രാത്രി ചിലപ്പോഴേ കഴിക്കാൻ കാണ ത്തോളു പുറത്ത്ന്ന് ആയതുകൊണ്ട് പിന്നെ പ്രത്യേകം ഉണ്ടാക്കേണ്ട കാര്യംമില്ല ഇവളുമാർക്ക് ഞാൻ ചോറേ കൊടുക്കു അല്ല സ്കൂളിലൊക്കെ പോയി കഴിയുമ്പം ആ മക്കള് രണ്ട് ചെറിയവരാടാ ഒരാള് തേർഡി പഠിക്കുന്ന് ഒരാള് ഫസ്റ്റിൽ പഠിക്കുന്ന് രണ്ട്
ആഹ് രാവിലെ നേരത്തെ പോവോ
ആഹ് രാവിലെ ഏഴ് അമ്പതിന് പോവും അവര്
രണ്ടാള് ഒരു സ്കൂളിലാ
ആഹ് രണ്ടുപേരും ഒര് സ്കൂളിലാ ഏഹ് അവ്ടെ മക്കള്
ഞാൻ പഠിക്കയാണ്
പഠിക്കുകയാണ് അത് ശരി എന്തിന് പഠിക്കന്ന്
ഞാൻ ഡിഗ്രി കഴിഞ്ഞിപ്പം രണ്ട് മാസമായി കഴിഞ്ഞ് ഇങ്ങനെ അക്കൗണ്ടിങ്ങിന്റെ കോഴ്സ് ഇന് ചേർന്ന്ന് ഞാനു ബികോം ആണ് എടുത്തിന്
അഹ് ഏതാ ടാക്സ് കോപ്പറേഷനാ
കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ
കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഉം ഞാനും ഡിഗ്രി ആയിരുന്നു ബികോം ആയിരുന്നു ഞാനും കോപ്പറേഷൻ ആയിരുന്നു
ഓ
ഉം
അത് കഴിഞ്ഞ് പിന്നെ എന്തിനാ പോയിനു
പിന്നെ അത് കഴിഞ്ഞ് ട്ടൊന്നും പോയില്ല
അങ്ങനെ
അങ്ങല്ലെ ഉം പിന്നെ ഡിഗ്രി ഏത് ഇയറ്
ഞാൻ ഡിഗ്രി ഇപ്പൊ കഴിഞ്ഞ് രണ്ട് മാസായി ഉം
ശരി അപ്പൊ ഇനി എന്താ പ്ലാനിങ്ങ്
ഞാൻ ഇപ്പം ചെറുതായിട്ട് അക്കൗണ്ടിങ്ങിന്റെ കോഴ്സിന് ചേർന്ന്ക്കണ് രണ്ട് മൂന്നൊസോ തായിട്ട് അത് നോക്കട്ടെ വിചാരിച്ച് എന്താവന്ന് അറിയില്ല പോയിക്ക്ണ്ട്
ഉം പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മല് എവിടെയെങ്കിലും കേറി നിൽക്കാം അല്ലെങ്കി ബാങ്ക് കോച്ചിങ്ങ് നോക്കാഞ്ഞെ എന്തെടാ
ബാങ്കിലേക്കോ
ആഹ് ബാങ്ക് കോച്ചിങ്ങ് പഠിക്ക്
സ്കോപ്പ് ഉള്ളതാ
ആഹ് സ്പിന്നെ നമ്മള് ബികോം എടുത്ത് കഴിഞ്ഞാ നമ്മുക്ക് ബാങ്ക് കോച്ചിങ്ങിന് എടുക്കുന്നത് നല്ലതാണ്
അത് എന്തെനി ആറു മാസത്തെ കോഴ്സ് അങ്ങനെയാണോ
ആഹ് അത് കോഴ്സ് എത്രയാന്നുള്ളത് അത് അറിയത്തില്ലടാ ബാ
ആഹ് ഇങ്ങനെ ഡിപ്ലോമ കോഴ്സ് പോലെയാണോന്ന് ചോയിക്ക
ഡിപ്ലോമ കോഴ്സ് പോലല്ല
ഏഹ്
ആഹ് ഡിപ്ലോമ കോഴ്സ് അല്ല ഡിപ്ലോമ കോഴ് വരുമ്പോ മൂന്നും ആറും മാസത്തേക്ക് അങ്ങനെയല്ലേ ആഹ് ആഹ് എനി അതിന്റെ ഡീറ്റെയിൽ കറക്റ്റ് അറിയത്തില്ല ഒന്ന് തിരക്കി നോക്ക് പക്ഷെ ബാങ്ക്
മം മം
ബെറ്റർ അതായിരിക്കും അതാവുമ്പോ നമ്മക്ക് ടെസ്റ്റ് സ്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞാ ബാങ്കിലോട്ട് ഉള്ളതൊക്കെ ഒരുപാട് വേക്കൻസികള് വരുന്നുണ്ട് ആഹ് ഇപ്പം നീ ആ കോൺസും കമ്പ്യൂട്ടറും പഠിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാല് ഏതെങ്കിലും ഷോപ്പ കേറല് കേറിയാ അക്കൗണ്ട്സ് സെക്ഷനില് നിക്കാനല്ലേ പറ്റത്തോള്
ആഹ് ആഹ്
ഏഹ് അങ്ങനല്ലേ പറ്റത്തോള് അല്ലാതെ നമ്മ ക്കൊരു ആഹ് നിനക്കൊരു ഗവൺമെന്റ് ജോലിയൊക്കെ ആവണോന്നുണ്ടെങ്കില് ബാങ്ക് കോച്ചിങ്ങിന് കൊടു ഇപ്പൊ ഡിഗ്രി പാസ്സായിട്ട് നിക്കുവല്ലേ
മം മം
ആഹ് അപ്പം പിന്നെ അതായിരിക്കും നല്ലത്
പി ജിക്ക് പോകാനൊക്കെ പറഞ്ഞനി വീട്ടിന്ന് പിന്നെ പഠിക്കാനാവാത്തോണ്ട്
അത് ശരി അപ്പം സ്വന്താവായി ട്ട് മടി ഉണ്ട് എങ്ങനെങ്കിലും കംപ്ലീറ്റ് ചെയ്തതാ ഡിഗ്രി
ആഹ് ഡിഗ്രി അങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ആക്കി സപ് സപ്ലി ഇല്ലാണ്ട് അങ്ങനെ കഴിച്ചിലായിനേ
കഴിച്ചോട്ടെ അല്ലടാ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കില് ബാങ്ക് കോച്ചിംഗ് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടാ
മം മം
ആഹ് അത് പോയി കഴിഞ്ഞാ നിനക്ക് എവിടെയെങ്കിലും ബാങ്കില് ജോലി കിട്ട് കിട്ടി കഴിഞ്ഞാ നല്ലതല്ലേ ഒരുപാട് ടെസ്റ്റുകള് വരുന്നുണ്ട് ഒരുപാട് വേക്ക് ക്കൻസികള് വരുന്നുണ്ട് ഞാ എനിക്ക് തോന്നുന്നുണ്ട് ഡിപ്ലോമ കോഴ്സ് പോലെ ഉണ്ട് കേട്ടാ മുമ്പ് എനിക്ക് ആഹ് ഉണ്ട് എനിക്ക് ഇതേപോലെ ഒരിക്കെ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്ന് ഡിഗ്രിക്ക് യിടാ കാര്യം പറഞ്ഞിട്ട് അപ്പം ഇതേ പോലെ ആറു മാസത്തെ കോഴ്സാണ്ടാ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നേ ഓൺ അത് ഓൺലൈനായിട്ടും ഓഫ്‌ലൈനായിട്ടും പഠിക്കുന്നതുണ്ട്
മം മം
ആഹ് അപ്പം എന്തായാലും ഒന്ന് തിരക്കി നോക്ക് പഠി ക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കി നമുക്ക് ഇനിയുള്ള കാലത്ത് പെൺപിള്ളേർക്ക് ജോലി വേണം
ആഹ് അതന്നെ എല്ലാരും അതെന്നെ ജോലി ഇല്ലാണ്ട് ഇപ്പം നിന്നിട്ട് കാര്യവില്ലല്ലോ
നിന്നട്ട് കാര്യവില്ല ഇപ്പഴത്തെ പുള്ളേർക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ജോലി ഇല്ലാതാ നാളെ ഒരു സമയത്ത് വേറെ റൊരു വീട്ടിച്ചെന്ന് നിൽക്കുമ്പഴ്ത്തേക്കെ ഒരു വില വേണം
അതെന്നെ
പിന്നെ എന്താലും ഒന്ന് തിരക്കി നോക്ക് തിരക്കുമ്പോഴത്തേക്ക് അറിയാം
അതെ
ഉം പിന്നെ വേറെന്താ ഒന്നുമില്ല
ഒന്ന ഉണ്ടാക്കലണ്ടാവലല്ലേ
ഇല്ല ഇല്ല അങ്ങനെയള്ള ഒരു പരിപാടിയ ഇല്ല നമ്മളെല്ലാം പുൊറത്തുന്നുള്ള വായ്പ തന്നെ ഇവിടെ അതിനക്ക വെച്ചാൽ നമ്മുക്ക് ഇന്റർലോക്കും അതേപോലെ തന്നെ ഇതൊക്കെ ഇട്ടിരിക്കുക ചിപ്സ് ഒക്കെ ഇട്ടിരിക്കുവ സൈഡിലേക്കെ മേറ്റിലൊക്കെ ഇറക്കി ഇട്ടിരിക്കുവ അപ്പം അതിനുള്ള തില്ല നമുക്ക് ചക്കയോ മാങ്ങയോ പോലും ഇല്ല നമ്മൾടെ പുരയിടത്തിൽ ആ ആ
ട്രിപ്പോക്കെ പോവാല്ണ്ടോ
ഇപ്പൊെ വെക്കേഷന ഒക്കെ ആവുമ്പോഴത്തേക്ക അടുത്തക്കാ ഒന്ന പോയതല്ലാത വേറെൊന്നും ഇല്ലടാ ഇക്കാക്ക് സ്വന്തായിട്ട് ഇവിടെ ബിസിനസാ അപ്പൊ കമ്പനിന്ന് മാറി നിക്കാനൊന്നും അങ്ങനെ പറ്റത്തില്ല
ആ ആ എന്തിന്റെ ബിസിനസ്സാ
ഇക്കാക്ക് ഇവിടെ ബോഡ് ഫർണിച്ചറിന്റെ ആ ആ അതിന്റെ മാനുഫാക്ചറിങ്ങ് യൂണിറ്റ് ആണ് ആഹ അങ്ങന പിന്നെ ഉ്മ
രാവിലെക്കൊക്കെ എന്താണ്ടാക്കല് കടി
എന്തുവാടാ
രാവിലേക്കൊക്കെന്താ ചായക്കടി ണ്ടാക്കലേന്ന് ചോയ്ക്ക
ചായാക്ക് രാവിലെ ചായക്കന്ന് വെച്ച ച്ച ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടല്ലേ
ആ ആ കടിയൊന്നും ഉണ്ടാക്കലില്ല
ഉം ഉം രാവിലെ ചായക്കൊക്കെ കടിയോക്കേ ണ്ടാകുലേ നിങ്ങള് മോളെ ലൈറ്റ്ണക്കണെ ആഹ രാവിലെ ചായയ്ക്ക് കടിയുണ്ടാക്കുവോ അപ്പൊ കാപ്പിടിയോ ഹലോ ഹലോ
ഹലോ
ആഹ് കേഗുന്നുണ്ടാടാ ആ അതെ ഈ രാവിലെ ഈ ചായക്ക് കടീന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങന രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക അങ്ങനെയുള്ള പരിപാടിയല്ലേ
പത്തിരി അങ്ങനെൊക്കെ ഉണ്ടാക്കലുണ്ടോന്ന് ചോദിച്ച
ആ അതന്നെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പൊ ദോശയൊക്കെ ചുടുന്നല്ലേ ആ അത് അത് എടുക്കും രാവിലത്ത അത് മിക്ക ദിവസു അപ്പോ ദോശോ പുട്ടാ ഇന്നിപ്പോ ഉപ്പു മമായിരുന്നു
പി
നാളെ ചപ്പാത്തിയാക്കാന്ന് വിചാരിച്ചു
മക്കള് ക്ലാസ്സിക്ക് ഫുഡ് കോണ്ടാവല്ണ്ടോ
മക്കള് സ്കൂളി കൊണ്ടുപോകാൻ മറ്റേ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലുമോക്കെ ആയിരിക്കും ഉണ്ടാക്കി കൊടുത്തു വിടുന്നത് അല്ലാതെ സാധാ ചോറ് ഇവർക്കൊന്നും എറങ്ങത്തില്ല
ഉം ഹ
ഉം അങ്ങനോരു പരിപാടിണ്ട്
അത് വേഗം ഉണ്ടാക്കി കൈയ്യേക്കൂലേ
ആഹ് അതൊക്കെ ഒണ്ടാക്കി കൊടുത്ത അങ്ങെ തിന്നോളു
പിന്നെ ചിക്കൻ എന്തങ്കിലും ഉണ്ടാക്കല
എന്തോടാ?.
ചിക്കന് ഇട്ടിട്ട് ണ്ടാക്കലണോ?.
ആഹ ല്ലാം ചെയ്യും. ചിക്കനിട്ട് ചെയ്യും, പിന്നെ കടല ഇട്ട് ചെയ്യും. നമ്മള് ടൊമാറ്റോ റൈസ് ഒണ്ടാക്കും. മറ്റേ പനീർ ഒണ്ടല്ലോ?
ആ സ്കൂള് ഫുഡ് ഉണ്ടാവലുണ്ടാവൂലല്ലോ?.
എന്തുവാടാ?
അവടെ ഫുഡ് ഇണ്ടാവല്ണ്ടാവൂലല്ലേ
ഇല്ലടാ ഇവര് പ്രൈവറ്റ് ആണ്
ആഹ് ആഹ്
ഇവിടേ പ്രൈ കൂടുക
വൈകുന്നേരം ആയിരിക്കുല്ലേ വെര്യാ
ആഹ് വൈകീട്ട് നാലരെം
ഉം ഉം
ഉം അങ്ങനക്കെ രാവിലെ എഴേ അമ്പതാകുമ്പോഴേക്ക് പോവും വൈകീട്ട് നാല് വൈ രാവിലെ ഏഴെ അമ്പതാവുമ്പോ പോവും മക്കള്
ആഹ് ആഹ്
ആഹ് സ്കൂൾ ബസ് വരും
സ്നാക്സൊക്കെ കൊണ്ടാേവണോ
ആഹ് സ്നാക്സ് കൊണ്ടാേവും പിന്നെ ആഹ് സ്നാക്സ് ടൈമായിട്ട് അവർക്ക് കൊടുക്കത്തില്ല അവർക്ക് സ്നാക്സ് ആയിട്ട് വൈകിട്ട് എപ്പഴെങ്കിലും ഈയ് പല ആ ഒരുതില്ല അല്ലാതെ സ്നാക്സ് ടൈം അത് എൽ കെ ജി യു കെ ജി പുള്ളേർക്കുള്ളതാ ഇവർക്കില്ല ഒന്ന് തൊട്ടുള്ള ക്ലാസാ
ആഹ് ആഹ്
ഉം പിന്നെ ഞാൻ വിളിക്കാവേ
ആഹ് ശരി ശരി
ശരി